അ ഹലോ സുഹൃത്തെ കേക്ക്ന്നുണ്ടോ
ആ സുഹൃത്തെ കേക്കാം
ആ എന്ത് ചെയ്യായിര്ന്നു ഫുഡൊക്കെ കഴിച്ചോ
ആ സുഹൃത്തെ ഞാൻ നേരത്തെ ഫുഡ് കഴിക്കും എനിക്ക് നേരത്തെ ഫുഡ് കഴിച്ച ശീലം താമസിച്ച ഫുഡ് കഴിച്ചാ പിന്നെ ഉറക്കത്തി ദഹനം മാത്രമേ നടക്കത്തുള്ളൂ
ആ അത് ശരിയാ നേരത്തെ ഫുഡ് കഴിക്കുന്ന നല്ലെയാ ഏകദേശം എത്ര മണിയാകുമ്പോ ഫുഡ് കഴിക്കും
ഒര എട്ട് മണിക്ക് മുമ്പേ ഫുഡ് കഴിച്ചു തീർക്കണം ഒരു പത്ത് മണിയാകുമ്പോ ഉറങ്ങും
ആ ശരിയാ പെട്ടെന്ന് നമ്മുക്കല്ലേലും ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ ഒത്തിരി സമയം എടുക്കുവല്ലോ നേരത്തെ കഴിക്കുന്നത് നല്ലേ രാവിലത്തെ അപ്പ എത്ര മണിയാകുമ്പോ കഴിക്കും
ഓ പത്ത് മണിക്കുള്ളി കഴിച്ച് തീർക്കും
ആ അങ്ങനെ കഴിക്കണം കാരണംന്ന് വെച്ചാ നമ്മള് രാവിലെ ഒരു ഏഴ് മണി പിന്നെ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര രാത്രി ഏഴ് മണി അങ്ങനെ വേണം ഫുഡ് കഴിക്കൻ കാരണം കുറച്ച് ബാലൻസ്ഡ് ആയിട്ട് വേണം ഫുഡ് കഴിക്കാൻ നല്ല തീരുമാന അത്
ആ ഈ ഡയറ്റ് തുടങ്ങിയായ്ര്ന്നെ എടക്കൂടെക്കെ
ആ ജിമ്മിൽ പോവോ
ജിമ്മിലൊന്നും പോൊത്തില്ല പക്ഷെ ഹോം വർക്ക ഔട്ട് ചെയ്യും
ആ ഏതൊക്കെ പുഷപ്സ് ഒക്ക ചെയ്യോ
ആ പുഷപ്പ് ചെയ്യും പുള്ളപ്പ് ചെയ്യയും അതുപോലെ വർക്കഔട്ട് ഹോം ചെയ്യാൻ പറ്റുന്ന
ആ യൂട്യൂബില് വീഡിയോസ് കണ്ടിട്ട് ഇങ്ങനെ പ പത്ത് ടൈംസ് ട്വന്റി ടൈംസ് അങ്ങനെ ചെയ്യല്ലേ
ഹോം വർക്ക ഔട്ട് നമുക്ക് തന്നെയെന്നേള്ളൂ ഇത് യൂട്യൂബ് കാണന്നും ഇല്ല എന്നാലും നമുക്ക് ചെയ്യാം ഓരോ ഇതുണ്ട് പക്ഷെ നമ്മൾ ഓരോ അനുസരിച്ച് ചെയ്യും ഇപ്പം ചെസ്റ്റിന്റെ വർക്കഔട്ട് ആണെങ്കി പുഷപ്പ് ചെയ്യാം ഷോൾഡർ ആണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഷോൾഡറിന്റെ ലാറ്റർ റീസസ് അതുപോലെ തന്നെ മെയിൻ എക്സസൈസുകളൾുണ്ട് അതിന്റെ ഓരോന്നിനും ഓരോ എക്സസൈസ ഇപ്പം ഏ ഹാൻഡസിന് ട്രൈസ് അടിക്കാൻ വേണ്ടി ഡയമന് ബുഷപ്പ് ചെയ്യാം കുറച്ച് വൈഡ ആക്കി ചെയ്യുവാണെങ്കിൽ അത് ഏ നല്ലായിരിക്കും പിന്നെ നമ്മളെന്ത് പുുള്ളപ്പ് ഫുള്ളപ്പ് ചെയ്യണം എപ്പോഴും ബാക്ക് ശരിയാത്തുള്ളൂ അതുപോലെ ഓരോന്നിനും ഓരോ എക്സസൈസ ഉണ്ട് ക്കെ നീ സുഹൃത്ത ചെയ്യുന്നു
ഞാ ഇങ്ങനെ പഠിച്ചുൊണ്ടിരിക്കുവായിരുന്നു
സുഹൃത്ത് വർക്കഔട്ട് ഒന്നും ചെയ്യാറില്ലേ
എക്സസൈസ് ഒന്നും ചെയ്യാൽ ചെയ്യലൊന്നുമ ഇല്ല ഭയങ്കര മടിയാ
മടി എല്ലാത്തിനും ഓരോ സമയം മാറ്റി വെക്കാണ് സുഹൃത്ത എല്ലാത്തിും എല്ലാം വേണം നമ്മള്
ശരിയ എല്ലാം വേണം ബാലൻസ് ആയിട്ട് കൊണ്ടപോവാൻ പറ്റുന്നില്ല അങ്ങോട്ട്
അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്തിടണം എല്ലാം ഇത്ര സമയം ഇന്ന ചെയ്യണം ഇത്ര സമയം ഇന്ന ചെയ്യണംന്ന് ഒരു ഷെഡ്യൂൾ ചെയ്ത് കണക്കൂട്ട് ചെയ്യണം സുഹൃത്ത് അങ്ങനെ വല്ല ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഞൻ എവിടെ ഇവിടെ സിനിമ കാണുമായിരുന്നു
ഏ സിനിമയ കണ്ട
ചെന്ദയാണ്ട്
എന്വാ അതിന്റെ മെയിൻ കഥ ഞാൻ ദൃശ്യം കണ്ടില്ല വണ്ണും ടൂും കണ്ട് സ്ത്രീ കണ്ടില്ല
ദൃഷ്യം ത്രയിക്കാത്ത മെയിൻ കഥയ എന്ന് പറഞ്ഞാ ഞാൻ ചു ചുരുക്കത്തി പറഞ്ഞാൽ പോരെ
ആഹ മതി
ഇപ്പം ദൃശ്യം വണ്ണും ടൂും കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഈ സഹദേവൻ ഇവനെ കൊടുക്കാൻ വേണ്ടി നോക്കുന്നത് ദൃശ്യം ത്രീ ഇവനെ കൊടുക്കാൻ വേണ്ടി അവന്റെ വീട്ടിന്റെ പരിസരത്ത് ഒരു കുഴിയ എടുത്തിടും എന്നിട്ട് ഈ മോഹൻലാലിന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുത്ത വിടുമ്പം ഈ ചിറക്കൻ ചിറക്കൻ ആ ഇവരുടെ ആൾക്കാരാ അഏതായത് പോലീസാരുടെ ആൾക്കാരാ അ ഇവരെ കൊടുക്കാൻ നോക്കുന്നാ മോഹൻലാലിനെ കൊടുക്കാൻ നോക്കുന്നത പക്ഷെ മോഹൻലാൽ അതിന് പെട്ടെന്ന് വഴ കണ്ടുപടിച്ച് വീണ്ടും മോളെ രക്ഷിച്ച ും രണ്ടു വർഷത്തെ പോലീസുകാരുടെ കാത്തിരിപ്പോ ഒറ്റ നിമിഷം കൊണ്ട് മോഹൻല ഇല്ലായാക്കി അതുപോലെ..
കണ്ടിരിക്കാവോ.
എന്നെ കണ്ടിരിക്കാൻ പറ്റിയൊ ഒരു സൂര്യ നല്ല ഫാമിലി ഗുഡ് മൂവി.
ആ് പിന്നെ ഹോറർ മൂവീസ്.. അങ്ങനൊന്നും കാണത്തില്ലേ.?
ഹൊറർ മൂവീസ് ഇടക്ക് ഞൻ ഒർണ്ണം കണ്ടായിരുന്നു.
ഏതാ കണ്ടേ
അത് വലിയ ഹൊറർൊന്നുമല്ല ഗൂന്ന് പറഞ്ഞ മറ്റേ മലയാള പടം. അത് വലിയ പേടിപ്പിക്കാനൊന്നുമല്ല എന്നാലും ഹൊററായിട്ടുള്ള ചെറിയ ചെറിയ സീക്വൻസ് ഒക്കെ ഉണ്ട് അതിനകത്ത്. അല്ലാതെ വലിയ പേടിക്കാനുള്ളതൊക്കെ ആണെങ്കി കോഞ്ചറിങ് പോലെയുള്ളൊക്കെ ഇത എല്ലാം കാണണം..
നല്ലല് പിടിക്കാൻ ആ ചെറുതക്കാ മതി. കാരണം നല്ലല് പിടിച്ച കഴിഞ്ഞാൽ നമുക്ക് ഉറക്കാൻ പറ്റിയില്ലെങ്കിലോ..
അതാ ഇംഗ്ലീഷ് പടങ്ങളൊക്കെ ഭയങ്കര പെടീപ്പിക്കുന്ന പടങ്ങളാ..
പിന്നെ സീരീസ് ഒന്നും കാണത്തില്ലേ..
ആ സീരീസ് കാണും ഞാനിപ്പം. ബ്രേക്കിംഗ ബാർഡ് രണ്ടാമത്തെ സീസൺ ആ കണ്ടോണ്ടിരിക്കുന്നു. ഞാൻ പിന്നെ ഇംഗ്ലീഷില്... എന്റെ ആനിമി കാണും. ആനിമി വൺ പീസ് ആ ഇപ്പൊ ഞാൻ കുറച്ചു നാളായിട്ട് കാണുന്നില്ല. വൺപീസ് കൂടെ സ്റ്റെക്ക ആയി പോയി. രാഗ വരും ഓരോ ആഴ്ച കൂടുമ്പോൾ ഒരു എപ്പിസോഡ് വിടുന്ന..
ആ വൺപീസ് വലിയ സീസൺ അല്ലേ ചെറിയ സീസൺ ഒന്നുല്ലേ അനിമിക്ക്
അനിമയുടെ കുറെേ സീസൺ ഉണ്ട് ഐ വില് റ്റ് യുവർ പാക്രിയാസ്, അ യുവർ നെയം, അതുപോലെ അനി മയുടെ കുറെേ ഇതുണ്ട്..
ഉം താങ്കൾക്ക് ഈ മൂവീസിനെ കുറിച്ചും, അത് ഒക്കെ നോളജ് എവിടുന്ന കിട്ടുന്നെ കൊറെ സമയ ഇംഗ്ലീഷ് അതുപോലെ തന്നെ അനിമി അതിനെ കുറിച്ചൊക്കെ എങ്ങനെ അറിയാൻ പറ്റുന്നത്..
ഓരോന്ന് കണ്ടുവരുന്നു കാണുമ്പോം നമ്മള ഇപ്പം സോഷ്യൽ മീഡിയ തന്നെ ഉപയോഗിക്കുമ്പോ ഇങ്ങനെ ഓരോ വീഡിയോകള് കാണത്തില്ല.. അതുപോലെ നമ്മള് മനസ്സിലാക്കിയ ഇത് ഇങ്ങനെ. ഇതും അതുപോലെ കണ്ടും മനസ്സിലാവും.
അപ്പം താങ്കളുടെ അഭിപ്രായത്തില് സോഷ്യൽ മീഡിയ നല്ലയാന്നോ ചീത്തയാന്നോ. ഒരു അഭിപ്രായം പറയോ?
സോഷ്യൽ മീഡിയ ഏത് രീതിും ഉപ ഉപ ഉപകരിക്കാം നല്ലതിനും ചീത്ത ആ രീതിയിൽ ഉ ഉപകരിക്കും. അത് നമ്മള് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അതിറത് നല്ലതിന വേണ്ടി ഉപയോഗിച്ചാ നല്ലത്. അപ്പൊ നമ്മള യൂഷിന അനുസരിച്ചേ അത് പോത്തുള്ളു. വേൾഡ് കപ്പ് സമയല്ലിയോ ഇപ്പം. ഏതാ ടീമും.
എനിക്ക് അങ്ങനെ വല്യ ഇതിനെ കുറിച്ച് വല്യ ധാരണയൊന്നുംല്ല എനിക്ക് അർജന്റീനയ ഞാൻ ടീം.
വേൾഡ് കപ്പില് ഇപ്പൊ ഇതൊക്കെ നോക്കി വെക്കണ്ടേ എല്ലാം. വേൾഡ് കപ്പ് ഒരു ടീമൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പം ടീമിനെ പ്രോത്സാഹിപ്പിച്ച് ടീമിന്റെ കളിയൊക്കെ കാണണ്ടയല്ലേ.
ആ എനിക്കൊന്ന് വേൾഡ് കപ്പ് നാല് വർഷത്തി ഒരിക്കല്ലേ അങ്ങനെ അങ്ങാണ്ടല്ലേ നടക്കുന്നത്. എന്ത് എ ബി സി ഡി ഇ എഫ് ഒ അങ്ങനെ അതിനകത്ത് ഓരോ ടീംസ് ഇല്ലേ. അങ്ങനെങ്ങാണ്ടല്ലേ.
ആ റൗണ്ട് ഓഫ് തർട്ടി ക്വാളിഫൈ ആകും എത്രോ ടീമുകളുണ്ട് നാ നാല് ടീം വെച്ച് ഇതിനകത്ത്.
ആ മത്സരിക്കും അതിനകത്തന്ന് വരുന്ന ടീംസ് അങ്ങനെ ഫൈനല് എത്തുന്നെല്ലേ അ അതൊക്കെ അറിയാം എനിക്കിപ്പത്തെ പ്ലേയേഴ്സിന് അങ്ങനെ വലിയ ധാരണയൊന്നു ഇല്ല
ഇന്ന് അർജന്റീനയുടെ കളിയുണ്ട് പത്തര യ്ക്ക്അമേരിക്കയാണെന് തോ അർജന്റീനയും അമേരിക്ക അർജന്റീന ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ആ ആ എന്തേലും ആട്ടെ ഇനി എവിടെ പറ
പിന്നെ ഒന്നും തമിഴോ ഇപ്പൊ തമിഴ് സിനിമ വല്ലോം കണ്ടിട്ടുണ്ടോ
ട്വന്റി നൈൻ കണ്ടായിരുന്നോ
ഇല്ല അതെന്തു വ കഥാ
അതൊരു ലവ് സ്റ്റോറി അത് കിടില സ്റ്റേറി ലവ് സ്റ്റോറി ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റിയ ഒരു പട
കഥ ഒന്ന് ഷോർട്ട്ആക്കി പറയുവോ
ഏ ലവ് സ്റ്റോറി മാത്രേ ഉള്ളൂ അതിനകത്ത് ഷോർട്ട് ആക്കി പറയാൻ പറ്റത്തില്ല അതിനകത്ത് ലവ് സ്റ്റോറി അത്രേയ ഉള്ളൂ പിന്നെ ഈ ഒരു മൂവി യുണ്ട് ബ്ലാസ്റ്റ് അത് ഫൈറ്റാ ഫുള്ള് അതായത് അമ്മയും ഫൈറ്റ് ആ ഒരു കരോട്ട കരോട്ട കുടുംബം അമ്മയും ഫെറ്റ് ചെയ്യും അച- അച്ഛൻപ ഫയിറ്റ് ചെയും മോളും ഫയിറ്റ ചെയും അയിന്റെ- കിടിലം സംഭവം ഫൈറ്റ് സീക്വൻസ് ഒക്കെയള്ള കിടിലംന സധനം ബ്ലാസ്റ്റ്
അതില ആരാ നടീ നടനും ഒക്കെ
ആ അവരുടെ പേര് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല പക്ഷെ കണ്ടു പരിചയമുണ്ട് അവരെയൊക്കെ
ഇങ്ങനെ മൂവീസ് കണ്ടാൽ അതില് നടനര് നടിയാര് അങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യത്തൊന്നു ഇല്ല അമേ ചുമ് കണ്ട് അങ്ങനെ പോത്തള്ളു അല്ലാതെ ഫ്രണ്ട്സു മായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയത്തും ഒന്നു ഇല്ലല്ലേ
ഇല്ലല്ല പടം കണ്ട് അത് വിടും അതാതെ ഞാൻ എല്ലാവരുും പേരൊന്നും ഓർത്തിരിക്കത്തു ഒന്നു ബ അപ്പ നമ്മൾന്നെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാ അതങ്ങ് വിടും പിന്നെ ഇത് ഓർത്തിരിക്കണമെങ്കിൽ നമ്മളവിടെ ഇടപഴകി ഇത് ശീരായെങ്കിൽ ഇല്ലേ നമ്മള ഓരോ പേരുകൾ ഓർത്തിരിക്കത്തുള്ളൂ
അപ്പം ഇതൊക്കെ കണ്ട് അനിമയൊക്കെ കണ്ട് അവരുടെ ലാംഗവേജസ് ഒക്കെ ഇപ്പൊ കൊറെ അറിയാായിരിക്കുവല്ലോ
അങ്ങനെയൊക്കെ ചോയിച്ച കഴിഞ്ഞാ എങ്ങനെ നമ്മള് ഇതൊക്കെ മറന്നുപോകത്തെയുള്ളു പിന്നെ നമ്മളിപ്പം എൽ കെ ജി പഠിച്ച സാധനം നീ ഇപ്പൊ ചോയിച്ച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റോ ഇല്ല നമ്മളതൊക്കെ മറന്നുപോോകോ
കഥയില്ല ഇപ്പൊ നമ്മളൊ ഒരു ലാംഗ്വേജ് ഇപ്പൊ കണ്ടൊണ്ടിരിക്കുവ അപ്പം അതില് കൊറെ വാക്ക് ഇങ്ങനെ ഫെമിലിയർ ആയിട്ട് വരുമ്പം ഒന്ന് രണ്ട് വേർഡ്സ് ഒക്കെ നമ്മൾ പഠിക്കത്തില്ലേ അങ്ങനെ വല്ലോ പഠിച്ചിട്ടുണ്ടോ
ഏഹ അങ്ങനെ ചോദ യാണെങ്കി ഞാനിപ്പം അറബി കുറച്ച് ആളുകൊണ്ട് പഠിച്ചു
ആഹ
ഞാൻ ഇത് പഠിച്ചിട്ട് ഇപ്പം എത്രയോ നാള് പിന്നെ പള്ളിയിലൊന്നും പോയിട്ടില്ല
ആഹ
പിന്നെ എനിക്ക് അറബിയൊന്നും അറിയത്തില്ല പഠിച്ചച്ച് കുറച്ച നിൾ ഇതിന്റെ ഇതില്ലേനമുക്ക് പിന്നെ എല്ലാം മറന്ന് പോകത്തെയുള്
നമ്മളെപ്പോഴും ഇങ്ങനെ റിവൈസ് ചെയ്തൊണ്ടിരിക്കണം അതിനല്ലേ എപ്പോഴും പറഞ്ഞ റിവൈസ് ചെയ്താലേ നമുക്ക് ഒരു കാര്യം നമ്മ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളു
അതുപലേ ഉള്ളു ഇതുും സംഭവം മറന്നു പോോയി അന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാ
പിന്നെ എന്തൊക്കെയുണ്ട്
പിന്നെ എന്വാ ഉ ആ എൻഗേജ്മെന്റ് കളിയിലൊക്കെ എഗേജ്മെന്റ് ഉണ്ടോ ഏതൊക്കെ കളികള് ഈ കുട്ടി പോല് അതുപോല എന്തേലും
ആ പണ്ടൊക്കെ കളിക്കുവായിുന്ന ഇപ്പ ഇപ്പൊ കളിക്കാൻ ആരുും ഇല്ല ഇപ്പ വളർന്ന് പിന്നെ അതുകൊണ്ട് കളിക്കാനൊന്നും ഇപ്പ അങ്ങനെ പോവാറില്ല
ആഹ ഓക്കെ ഓക്കെ
എന്നാ ശരി വെക്കവാന്നേ
ഓക്കെ ഓക്കെ സയ അല്ലേ